നെറ്റ് ഓഫായേക്കുവാ
എങ്ങനെയ ആ
എങ്ങനെ ആവോ
അപ്പ ഓള് പോയിട്ടില്ലേ ഇപ്പൊ
അതൊക്കെ പോയി കിട്ടിയതുണ്ടാവും ഏ
ആഹ് അതൊന്ന് ഇച്ചറീല മറ്റേത് അഞ്ചെണ്ണത്തിന് മുന്നൂറ്റി നാല് റുപ്യ പിന്നെന്താ ശരീഫ അന്ന് കമ്പ്യൂട്ടറാ പഠിച്ചിന് ഹലോ
കെഴിഞ്ഞു
എന്ത്
അഞ്ച് കോള് കഴിഞ്ഞോ
അത്യ ആദ്യത്തെ
ആദ്യത്തേന്നർഞ്ഞ ആഹ് ഉം അങ്ങനെ
അതൊക്കെ ഇങ്ങട്ട് വിളിച്ച് തീർന്നു
ആഹ് അതൊക്കെ ആരാ വിളിച്ചീനെ ഉം എന്നിട്ട് ഓലോട് എന്താ ഇജ്ജ് പറഞ്ഞേ
കുട്ടപ്പാ ഒന്നൂല്ല ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ചും പെരേത്തെ വർത്താനം അതൊക്കെ തന്നെ
ആരാണെന്ന് പർ
ഉം ഉം ചോയിച്ചാൻ പറ്റൂലാലോ
ആ
പിന്നെ വാട്സപ്പിൽ ചെലോരു ഇങ്ങനെ ചേലോര് പേര് ഇതൊക്കെ പറയും
ആഹ്
ഉം
ആ ആണ് ഇതില് ഫുൾ ഗേൾസ് ആണല്ലേ ഉം ഉം എന്നോടിം വിളിക്കാന്നൊക്കെ പറ ഞ്ഞ്ണ് എനിക്ക് ഒഴിവ് കിട്ടിട്ടില്ല
റെസീവർ ആവാൻ കൊറെ എണ്ണണ്ട് സമയം വേണ്ടെ സമയല്ല സൗ സാ സാഹചര്യം ശെരി ആവണ്ടേ നമ്മക്ക്
അതെ റിസീവർ ആയിട്ട് വല്ല്യ കാര്യുണ്ടോ ആ ഉം പക്ഷെ നമ്മൾടെ കോള് കഴിഞ്ഞിട്ടാ റിസീവർ ആവണ്ടത് അങ്ങനല്ല ചെയ്താ ചെയ്തിന്റെ റിവാ ഇത് കിട്ടൂല്ലേ പിന്നെ കാര്യം അന അങ്ങനെ മതെ താപ്പര് കുട്ട ഉം അയിനെ.
ഉം
ഞങ്ങള്വിവി രുന്നേരൊക്കെ വരുന്നുണ്ട് ഊട്ടിക്കാർ
ഊട്ടിക്കാരോ
ഉം അല്ലെ ഹോസ്പിറ്റലക്ക് വരുന്നേ.
ആഹ്
ആ
അപ്പ അത് മാസം കാണിച്ചണൊ
അല്ല കാണിച്ചൊന്നും വേണ്ട ഇപ്പൊ അഫ്സലിന് എന്തോ കാണിക്കാന.
എന്താ ഓറ്റ
ഓനിക്ക എന്തോ കയ്യ് വേദന അങ്ങെനെ എന്തോയാണ് ഇല്ല മഴയാലിട്ടുണ്ടോ?
ഉ എന്റെ എടുത്തില്ല ഓലോടെ ഏതായാലും ഓരോന്ന കണ്ടേക്കാൻ പറഞ്ഞടാല? പന്ത അട്ടന്?
അല്ലാതെ വേറെ വഴിയില്ല ഇപ്പൊ അ അതും കിട്ടണില്ലളെ
ആ
അതല്ലേ ഇപ്പോ.
ഉം.
ഉം. അപ്പൊ ഞങ്ങള് ഈ കല്യാണത്തിന് വന്നീന്നു സോനുവിന്റെ.
ഈ തായത്തീത്തെ അല്ലെ ഉം. തക്കാത്തിനോക്കെ പോയോ?
ഞാൻ പോയിട്ടില്ല പോവാൻ പറഞ്.
എന്തെ പോവാൻ
ന്റെ അവസ്ഥ അനക്ക് അറീലെ? ഞാൻ പോയിട്ടില്ല ച്ച് ഒന്നാമത് പുറത്തിറങ്ങി നടക്കാൻ മടിയാണ്.
നിങ്ങളാണോന്ന് അറീലല്ലോ ആ ഹിജാബൂദ് വെട്ടുന്നാട നിങ്ങള് പോയാ ആരാ അറിയണു.
അറിയൊന്നില്ല എന്നാല് ശെരി ഉമ്മാൻ ആഹ് കൊഴപ്പൊന്നുല്ല.
ഉം.
ചെറിയ ചെക്കനാണ് ഫോട്ടം കണ്ടിട്ടില്ലാ?
ഇല്ലെയ്.
കാണിച്ചെന്റ്. റാഷിദ്. റാഷിദ്.
റാഷിദോ അപ്പ്യ എവിട്ക്ക കെട്ടിച്ചണ്?
റാഷിദ് അല്ല റഷീദ്.
ആഹ്.
എവ്ക്കാ കെട്ടണേ വെച്ചാല് എവിടേപ്പ സ്ഥലം അലനല്ലൂര് കൊമ്പാക്കല്.
തൊൺക്കാര്ത്തി
ഉം. അന്റെ ഇവളാണ്? ഉം
ഉം ഇങ്ങക്ക് വാണോളെ
ആഹ്
ഉം
ആഹ് ഓള് മേം പട്ച്ചോക്കാരല്ലേ?
പർഞ്ഞ് ചടക്കും നമ്മള്.
ആഹ് അങ്ങൻത്തെ ഒന്നിനെ അൻക്ക് വാണോ?
പട്ച്ചാനല്ല ഇത്ര എയ്തിയാമ തീന്നറി. ഏഹ് ഇഞ്ഞ് വാക്കി പർഞ്ഞൊണ്ടാ
ആഹ് ഉം.
നമ്മള് രണ്ട് വരി എയ്തിയാ അവ്ടെ നിർത്തിടൂലേ.
ആഹ് അങ്ങനെ ആഹ് അത് നല്ല കാര്യല്ലേ ന്റെ
മകന് നാല് മണിക്കൂറേരം ഒരക്ഷരം എയ്താ കൊട്ത്താലും ആ ഒരക്ഷരം എഴ്തീട്ടുണ്ടാവൂല.
അതന്നെ അങ്ങനൊക്കെ തന്നെ ഒന്നും ഇങ്ങനിം ഒന്നു അങ്ങനിം ന്റെ രണ്ടും ന്റെ ചെർതിൻന്റെ അവസ്ഥ ച്ച് അറീല്ല. അപ്പൊ എന്തൊക്കെന്നാവോ വലുത് വെറും മടിയാ
പെണ്ണുങ്ങൾക്ക് അതിന് അത്ര മടി ഉണ്ടാവൂലല്ലോ ആണുങ്ങൾക്കാണ് ഈ മടി
കാണനേക്കാൻ തോന്നുന്നു ഇത് എ ഇ കൊളിച്ചാ മടന്ന പ്പ രാവിലെ കുളിച്ചാ പറന്ന് പറയണേ പൈസ കൊണ്ടാ ഞാൻ ചെയ്യണ പണിച്ച് ഇച്ചി പൈസ വാണെന്ന് കുളിക്കാൻ പറന്- പൈസ
ആഹ് പകുതിട്ടവമാർക്ക ഉപ്പൈതിന കൊടുക്കടട്ട് ഒരു തപതി
ആഹ് അതൊക്കെ തന്നെ നോ ണ ഉം അത് അങ്ങോട്ട് പറഞ്ഞ മനസില-
അതു ഇവൾക്ക് അറിയില്ല അ ഇത് ക്ഷീണ വറിപ്പീട്ട്ന്നാറുന്നു നാറുന്നു ഇടെ ആ റോഡ് സൈഡിൽ ഇവിടെ ഇരുന്നു കൊറച്ച ആൾക്കാർ നടക്കണ ഓരോ വയ നടന്നുന്ന് പറഞ്ഞാൽ മതിയത്
ല്ല എന്ത തന്നെയ ആലോ ഇവള് ഇവൾക്കൊന്നും കുളിച്ചാൽ മടിയില്ലല്ലോ
കുളിച്ചാൽ മടിണ്ടോ ചോദിച്ചാ മടിയാണ് ഇല്ലേ വെച്ചാ ഇല്ല അങ്ങനെയാണ്
ചൂട് വെള്ളംവേണോ
അങ്ങനൊന്നല്ല
ഇത് ചുടുവെള്ളം ചുടുവെള്ളം വേണം ചുടുവെള്ളംല്ലാ പറഞ്ഞഞ്ഞീ വെള്ളത്തിട്ട വറ്റിഊറ്റിട്ട് കഞ്ഞീര വെള്ളം ുണ്ട
നല്ല ബെസ്റ്റ് കുട്ടി ഞങ്ങ കുളിച്ചാ മതി രാവിലെ ബാപ്പ കുളിച്ച- ച്ച പോകാൻ പറയും അപ്പൊ ഇത്തിരി മടിയാണ്
ഇത് മദ്രസിക്കല്ല സ്കൂളിക്ക് മദ്രസക്ക് പറയണ്ട
സ്കൂൾക്ക് തതന്നെ വന്നിട്ട് കുളിച്ചാൽ പൊരെ
ആഹ്
ഇപ്പൊ കുളിച്ചാ ഞാൻ വൈനാളം കുളിച്ചുെട്ടോ-
അങ്ങനിം പറിം പക്ഷെ അതൊന്നും നടക്കൂല ഇന്റെട്ത്ത് നടക്കൂല. സ്കൂൾട്ട് വന്ന്ട്ട് പ്പം ആകെ വെയർ ത്ത് തായിട്ട് പിന്നെ
പൊട്ടിച്ചോ?
ആഹ് കൊട്ക്കും.
ആ നല്ല ഷ് പ്പൻക്ക് തല്ലണല്ലേ എന്താ ആ പറ്യാൻ ഇൻട്രസ്റ്റ്
കിട്ടലൊക്കെ കിട്ടും.
ഉം എന്താ ജാ തച്ച്ട്ട് ഓല് ഓലാ സമയവുമ്പോ തന്നെ ശെര്യാവൊള്ളൂ.
അയ്ന് മളേ
അത്പ്പൊ നമ്മളെന്ത് തലതിര്ഞ്ഞ് കാട്ടിട്ടും കാര്യൊന്നുല്ല..
ഉം
ഇന്നട്ടെന്ത കറ്യെന്ത?
മത്തെൻ്റെല
യൗട്നാപ്പങ്ങക്ക് അത്ട്ട്യേ?
ഇമ്മമാക്കത് വാണം അപ്പ ള്ളേമ യൗട്ന്നേലും കൊട്ന്നൊട്ക്കും.
ഉം ഇമ്മാമാക്ക് എന്നു അയെന്നെ
ഇമ്മാമാക്ക് അധികും അയെന്നെ
ഇങ്ങക്ക് കുയ്ച്ചിടാ സ്ഥലണ്ടല്ലോ കാക്കൂൻ്റെ തൊടുതന്നെ നെര്ത്തി ട്ടാ മതി.
അ ത്ത്ന്ന മ്മത്
ഏഹ്
അങ്ങട് ചെന്നാ മതി ആർക്കാ ഇതിനൊക്ക ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റ് ആയിട്ടല്ല ഇങ്ങനെ വേണോന്നിണ്ടപ്പ അത് കാട്ടന്നെ വേണ്ടേ
അത് ഓരോരുത്തർക്ക് ഓരോ മയ്ന്റാണ് എനക്ക് അത് ഇഷ്ടാണ് ഇനിക്കൊന്നും അയ്നുള്ളൊരു ഇൻട്രെസ്റ്റില്ല ഓരോരുത്തർക്ക് ഓരോ ഫീൽഡല്ലേ എക്കൊന്നും അത് താല്പര്യില്ല
ഇം സാ അങ്ങനത്തെ താല്പര്യം
ഉം
അന്നാഥെ കുത്തുന്ന പഠിച്ചണേം പഠിപ്പിച്ചണേം എനിച്ചിഷ്ടല്ല
ആഹ് ഇഷ്ടണ്ടായിട്ടന്നല്ല ഒരു പത്ത്റുപ്യ കിട്ടി കാണുമ്പോ നമ്മുക്ക് പിന്നെ എന്ത്‌
ആഹ് ചീതിന്ന കൊറച്ചാള് ചിയ്യാ അപ്പൊ കിട്ടും കൊടുത്താല്
നല്ല കിട്ടുവോ
പിന്നെന്താ ചീളീനനുസരിച്ച് കിട്ടും കൊടുക്കണേനനുസരിച്ച്
ഉം
നോക്കാനെന്നു പറഞ്ഞ ആള് വേണം അത്രേ ഉള്ളൂ
സ്ഥലോ അങ്ങനത്തൊക്കെ വേണല്ലേ ഉം ഉം ഷിപ്പ ഞാൻ എടുക്കണതിമ്മെ എങ്ങനത്
അല്ല ഇങ്ങളങ്ങനെ പൊയ്ക്കോളി അയ്ന് കൊഴപ്പൊന്നുല്ല അലേ ഉം
വേറെ നമുക്ക് തിരിയാനൊരു ഇതില്ല
ഉം അതാവുമ്പോ എന്താ നിങ്ങക്ക് എവടക്കും പോകാനതിനും കോലല്ല
അത് ശരിയാണ് പോവാ പക്ഷെ ഇത്
ആഹ് അതന്നെ
ഉം
ഉഹ
ന തെ പോേ
ഉ
പനുടിക്കാണെങ്കിലും അവർക്കാണെങ്കിലും എ കട്ടാക്കിക്കള
ആഹ്
ഉം ആയിക്കോട്ടെ കൊറച്ചര ഒളിച്ച കഴഞ്ഞഞ് ഉ
ആഹ് ആയിക്കോട്ടെ
ഉം ശരി